ഹലോ ആഹ വോയ്‌സൊക്കെ ക്ലിയർ ആണോ കേക്കുന്നോ
ആഹ് കേക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല
ആ സുഖം
എന്താക്കെ സുഖംല്ല എന്താക്ക വിശേഷൊക്കെ
അങ്ങനെ പോണം മഴ അങ്ങനെ പെയ്തോണ്ടിരിക്ക അങ്ങക്ക് മഴ ഇണ്ട
ആഹ് ഞങ്ങക്ക് ഇതുവരെ മഴയായിരുന്നു, ഇപ്പ ഒന്നണ്ട് അമർന്നിട്ടുണ്ട്.
ഉം നല്ല മഴ രാത്രിക്കെ പെയ്തു
ആഹ് രാവിലെ എണീറ്റപ്പോ തന്നെ നല്ല മഴയാണ് ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായ ക്കെ റെഡി ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് മക്കളൊക്കെ എണീറ്റ് വരുന്നുള്ളു അപ്പപ്പ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്നപ്പോ ആഹ് ഒന്ന് മദ്രസ ഇല്ലാത്ത ദിവസം അല്ലേ
ആ ആ അപ്പൊ പിന്നെ സാവധാനം സ് സ്കൂൾ വണ്ടി എട്ട് ഒമ്പത് മണി
പക്ഷേ
ഹലോ
ഉണ്ടാക്കി
സ്പെഷ്യൽ വെച്ചാല് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചേക്കുവാണ്
പറ്റേര്ക്കുല്ലേ ചമ്മന്തി യൊക്കെ അങ്ങനെ കൂ
ആഹ് ദോശക്ക് ഇബൽകിഷ് ടാണ് ചമ്മന്തി
എങ്ങനെ ചമ്മന്തി അരക്ക ഇങ്ങള്
അതന്നെ വല്ലിള്ളിയും തക്കാളിയും വെളുത്തുള്ളി പിന്നെ അതുപോലെ എണ്ണീക്ക് കടുക് വറുത്തുകാണ്ട് ഉഴുന്നും കറിവേപ്പിൻറലൊക്കെ ഇട്ടുകാണ്ട്ല്ലൊരു
മിക്സിലിട്ട് അരക്ക്ണതാവും ല്ലെ
ആഹ് വെല്ലുള്ളി തക്കാളി ഒക്കെയിട്ടിട്ട് പൊടികളൊക്കെ മുളക് മഞ്ഞൾ പൊടിയോക്കെ ഇട്ടിട്ട് ഞമ്മള് ഇതാക്ക ഏഹ് ങ്ങേ വാട്ടി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരക്ക
ഉം ന്നിട്ട് പിന്നെ നിങ്ങള് വറവവിടൊ പിന്നെങ്ങനെ കുല.
ആ പിന്നെ ഒന്ന് കൂടി വറവ്ടും.
ഉം
കടകാർക്ക് ഒന്ന ഒന്ന കടക് മേൽക്കൂടെ ഒന്നുകണ്ട് ഇതാക്കും എണ്ണ ഒന്ന പൊട്ടിച്ച് താളിച്ചു പാരും.
ഉം എനിക്കന്ന് ശർധിം ആര്ന്നു
പോളി
ആഹ് തേങ്ങാ ചമ്മന്തിണ്ടാക്കി. ആഹ് അങ്ങനെ ഒരുവിധം ഒക്കെ പറ്റും. പക്ഷ കുഴപ്പൊല്ല കുട്ടികക്ക് വെള്ളപ്പൂളൊക്കെ ആകുമ്പോ പറ്റും. മറ്റേർക്കൊക്കെ ചെലോർക്ക് ഇറച്ചി പുളയും വെച്ചാലോ പറ്റ്അ അവപ്പോ ഇവിടല്ല മറ്റക്ക് കുട്ടികക്കും കുഴപ്പല്ല. അവക്ക് ഇനിയിപ്പോ ഇറച്ചി മൂളിയും വെക്കുകയാണെങ്കി അയിന്റ വെള്ളപ്പൂള കോരി വെക്കണം. ഈ പറ്റാതോർക്ക് പിന്നെ ദോശം എന്തൊലുക്കെ ചുട്ട് കൊടുക്കും.
കഴിച്ചാ മതിയറി
ആഹ്
കഴിച്ചാ മതി പിനി പ എത്രതായാലും പറയ
ഉം
ഹലോ?
ഉം ആഹ് കേക്കണില്ലാ പറഞ്ഞോള്. ആഹ് വേറെ കോള് വന്നോണ്ട് ഇരിക. ആരാ അടിക്കുന്ന
ഏ ഇങ്ങിട്ട് വരുന്നുണ്ട അതാ ചോച്ചോ.
നിങ്ങളങ്ങനെ കൃഷിയൊക്കെ ഉണ്ട മ്
കൊറെ ഇല്ല കൃഷായിട്ട മ്മക്കിങ്ങനെ ചെടികളാണ്.
ഉം പൂക്കളൊക്കണ്ടാവു
ആ പല വിധം. റോസ് പിന്നേ ജമന്തി.
ആഹ് അങ്ങനത്തൊക്കെ ഉണ്ട് ലേ. ആഹ് ഞങ്ങക്ക് ഇണ്ടായീന്നു നല്ല റോസ് പൂക്കള് നല്ല രസള്ള ല്ല എളം റോസും നല്ല കടും റോസും നല്ല രസേര്ന്ന് ഞങ്ങടെ മുന്ന് മൊത്തം ഞങ്ങടെ ഒരു സൈഡ് കൂടെ ഫുള്ള് ഉണ്ടാക്കിര്ന്നു. പിന്നെ അങ്ങനെ അങ്ങനെ പോയി. അത് പിന്നെ ക്കം പഴങ്ങളും, തൈയ്യ്കളും, ആക്കിന്റെ ഹസ്ബൻന്ഡ്. പിന്നൊക്കെ കൊണ്ടുവന്ന്. അതൊക്കെ ഡ്രാഗൺ അതും ഇതുവോക്കെ. വലിക്കണ് കുഴിച്ചിട്ട്. പറിച്ചിട്ട് പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ്? മ്മം അങ്ങനെ കാര്യായിട്ടില്ല്യാ. പിന്നെ പൂവിടാത്ത മറ്റേ വല്ല്യ വല്ല്യ ചെടികള് ഉണ്ടല്ലോ. പെട്ടെന്ന് പോവാത്ത സെയ്സേളാ. ഇതൊക്കെ ർഞാ മതിലിൻ്റെ അരുക്കൂടിം പൂക്കളും തൊക്കെ കഴിഞ്ഞ് പോയി പ്പം. പിന്നയ്മക്ക് നോക്ക അപ്പൊ ഞങ്ങള ലോണ് ണ്ടാക്കിനു പൂ നല്ല രസ തിന്നു ആഹ് ഇന്റെ അങ്ങളന്റോടെ എല്ലാ ഇതാണ് പൂന്തോട്ടം പോലെ നമ്മളെ മറ്റേ ഇവിടക്കൊക്കെ ചെന്ന മാതിരിയാണ് കാണാൻ പോയ മാതിരി ഏത് ന് ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയിലും വ റ്റും അല്ലാതായിട്ടും ഫുള്ളതന്നെ ഓലെ പേരന്റെ പോർച്ച് വരെ സൈഡ് കൂടിം ക്ക വച്ചിക്ക്‌ണ്
ആ പക്ഷെലേ രസാണ് സംഭവം നമ്മുക്ക്ങ്ങനെ ഇജ്ജ് പറഞ്ഞാതിരി അയ്മേ പക്ഷെ നമ്മള് രസാണ് പറിട്ടോ പക്ഷെ അത് നോക്കി നടത്തണന്ന്ണ്ടെങ്കി നല്ല
നമ്മ കുട്ട്യാളെ നോക്ക്ണേകാട്ടി ബുദ്ധിമുട്ടാ ഓന് മര്യാദക്ക് ആയി കിട്ട് ട്ടണെങ്കിൽ ആ കോരമോളാണെകില്ലാം പരിചരണം വേണം
അതന്നെയാണേ ഒരു ചെടിണ്ട് വളർന്ന് ചെലോലറിം ഔ എന്ത് എന്തൊര് ഉഷാറാന്റെ ചെടികളൊക്കെ നമ്മൾ പക്ഷെ അത് വളരണന്ന്ണ്ടെങ്കിൽ അതിൻ്റേതായിട്ട്ള്ള ബുദ്ധിമുട്ടിൽ നമ്മളത് വളർ
പിന്നെ ആ കൃത്യ ടൈംമില് വളും വള്ളും കൊടുക്കണ അതോ - ഇട്ട ടൈമില് വെട്ടണം നല്ല മണ്ണ് കളർത്തി കൊടുക്കണം പലേ പണിണ്ടായ്മ അങ്ങനെണ് നിന്നാ ഒന്നും ഉണ്ടാവു മണ്ണ് ഒക്കെ ഒറച്ച് കഴിഞ്ഞാ പിന്നെ അത തല്ലായല്ലോ നല്ല മട്ടത്തില് കൊണ്ടെടുക്ക്പോ ന്നെ ഉണ്ടാവുള്ളു
ഉം അതന്നേണെയ്
പലേ സെയ്സ് കടലാസ് ചെടി ഇണ്ട് ലേ അങ്ങനത്തെ ഇണ്ടോ ഇങ്ങളേര്ത്ത്? പലേ ഐറ്റണ്ടല്ലോ ഇപ്പൊ ചെറുതാവുമ്പോത്തന്നെ പൂ ക്ക്ണ് നല്ല രസ് ള്ള പലേ ഐറ്റങ്ങള്ണ്ടല്ലോ.
ഇന്റെട്ത്ത് എല്ലാ കളറ്കളും ഉണ്ട്.
ഇങ്ങള് ഇവിടെപ്പോ നയ്സറീ പോയി വാങ്ങ്ണതാ അതാ
അല്ല ഞങ്ങള്ങ്ങനെ അവ്ട്ന്നും ഇവ്ട്ന്നും ഇങ്ങനെ കൊമ്പുകളും കാര്യങ്ങളും പോയി അങ്ങനെ കുഴിച്ചിട്ട് ണ്ടാ
കിട്ട്ണോട്ത്ത്ന്നൊക്കെ വാങ്ങൊ ല്ല ഹല്ലോടെ എവടെ കണ്ടാലും ആവശ്യയ്ക്കാരല്ലാ. ഞാനങ്ങനേര്ന്നൊരു കാൽ ഒക്കെ വ ഇതാക്കിങ്ങാണ്ട് പിന്നെ ക്കണ് കൃഷിപ്പണി എറക്കലൊട്ങ്ങ്യപ്പൊ പിന്നെ, ഇൻക്കന്നേണ് മടുത്തു പിന്നെ ഞാൻ ഇപ്പ നിർത്തി വെച്ച്ക്ക അവര്ക്കൊന്നും ചെടി നോക്ക് ളാണ് മ്മൊ അതൊന്നും ഒര് രസും തോണ് ണ് ല്ല്യ ഓൽക്ക് കൃഷിണ്ടാക്കണം പയം ഇണ്ടാക്കണം ഫ്രൂട്സ് ഇണ്ടാക്കണം അത് വാണം വഷ് പെയ്തും വാണയ്ന്റെ അ ഇത്ുകൊണ്ടതക്കെയ മമി നമ്മക ക ആണ്ട് അെ അല്ലമ എട്ട
ആ എനിക്ക അങ്ങനെയാണ് എനിക്ക ഇവിടെ അഞ്ച് സെന്റ ആവുംും പത്ത് അഞ്ച് ആറേ സെന്റ് ഉണ്ടാവും ഇവിടെ തോട്ടായിട്ട് തന്നെണ്ട് അയല്ാണ് ഫുള്ളായിട്ടും പേരമര മൂച്ച ചിമ്പിലാവും ചിക്കോ ചക്കപ്പഴം റബൂട്ടാന ഒക്കെ എല്ലാ സംഭവങ്ങളും അതില് തൈകളോ ഒന്ന്
പുട്ടുതൈ വെച്ചതാവുലെ
ആ കോട്ട് തയ്യിച്ചതാണ്
അതാവുമ്പം പിന്നെ അധികം സ്പേസ് ഒന്നും മാ അന്നരം പെട്ടെന്ന് കായി ഇണ്ടാവും ലേ വല്യ മരായി പോയിട്ടേ കായി ള്ളലോ പിന്നാകെ കാനലാവും
അതാണേ അതീബെ സൈടുക്ക് മുൻ സൈഡ് പിന്നെ ഫുള്ള് ചെടികള് പച്ചക്കറിയൊന്നൂല്ല നിക്ക് കാര്യായിട്ട് തന്നെ ഇങ്ങനെ തൈകളും ചെളികളുംന്നെ കാര്യായിട്ട് ചെടീന്റെ ചലനടക്കും അത് പറേംല്ലാരും ഈ ചെടീനെ നോക്കണ ട നാല് പച്ചക്കറി തയ് കുഴിച്ചിട്ടാ അനക്ക് കൊറച്ച് പച്ചക്കറി പറച്ചുടെ റി ഓള്
വ
ശുശ്രൂഷിം നോക്കാൻ കഴിയും പിന്നെപ്പൊ പറഞ്ഞാതിരിം അനക് പോയി പച്ചക്കറി ഉണ്ടാക്കിക്കൂടെ ചോയ്ച്ചും ന്നോട്
ആഹ നിങ്ങക്ക് എത്ര കുട്യാള
ഇൻക് മൂന്നാളണ്ട്
മോളോ മോനോ
മൂന്ന് മോൻ
ഉം എത്രയ്‌ലാവലിയോരൊക്കെ
വെല്യോൻ ഏയില് രണ്ടാമതോൻ മൂന്നില് ചെറുതംഗലവാടിയിലും
ഉം അങ്ങനവാടിയിലുള്ള ആളെ ഒച്ചേ പോട്ന്ന് കേ
ആഹ ഓ പണീറ്റ് വരാണ് ഞാ ആ ഇതില് നേരത്തെണീ ഓണീ ക ലിണ്ട് അറ മണിയൊക്കെകുമ്പോത്തേന ഓ നീറ്റ് പോരും
ഉ മഴയാലും കെടുക്കൊന്നുംല്ലല്ലോ
ഊം ഉം മഴായ കളിഞ്ഞ വേറെ മദ്രസക്ക് ങ്ങട്ട്. ആാക്കുമ്പളേക്കാരം അപ്പ ഓൽക്ക് ഉറങ്ങ്യാലും തീരൂല അത് എന്റെ മൂത്ത തോലൊക്കെങ്ങനെ ന്നേ നീം ആറ് മണി ആകുമ്പോതിനെ ന്നേ നീച്ചങ്ങട് പോരും ഞാൻ പറയും ഈ ടൈമിലൊക്കെ നമ്മക്ക് മൂടി പോയിച്ച് കടക്കാ തോന്നും പറിമ് ഞൻഇച്ച് നീച്ചാ
ഹ്ഹ്ഹ്
പ്പ മക്കെന്നെ തോന്നൂല പക്ഷെ എന്നാലും നീച്ചല്ലാതെ രക്ഷല്ലല്ലോ അഹ് വിചാരിച്ച് നീചോരാണ്
അംഗനവാടില്പ്പോ പോക്കൊട്ങ്ങിയിട്ടോള്ളു ഇപ്രാവശ്യം തൊടങ്ങിയത്
ആഹാ ഇപ്രാശ്യം തൊടങ്ങിട്ടൊള്ളു മൂന്നയ്സ്സ് ആയിട്ടൊള്ളു ഈ പ്രായിശ്യം പോലോട്ങ്ങിയേതാണ്
ഉം പോവായിരിക്കുലേ മടിണ്ടാ ഇന്റെ പേര കുട്ടി? ഓളെ കൊണ്ടാക്കിയിട്ട് ഉം ആഹ് അത് മാർ മോർണോലൻസർച്ച്? കുട്ട്യാളെട്ക്കൂലാ
അതാണേ ഇവിടെ ഞങ്ങൾക്കും മടിയാണ് കരച്ചിലൊക്കെയാണ് പക്ഷെ എന്നാലും ഞാൻ
ഇങ്ങളെ അങ്കൻവാടിന്റെ ടീച്ചർക്ക് അങ്കനവാടീ ടീച്ചർക്ള്ള അവാർഡൊക്കെ കിട്ടിക്ക്ണ് ഏറ്റവും നല്ല ടീച്ചര്‍ന്ള്ളെ നല്ല ടീച്ചറാ
തന്നെ അങ്ങൻത്തെ ടീച്ചർമാരൊക്ക നല്ലതാവും മാണേ
പോയ്താ ആയാ കുട്ടിയളെ നോ അങ്ങനെ പോയെതേരുന്നു ആദ്യം ലേന്നു ആഹ്
ആഹ്
അതാ ടീച്ചർ അത് പറഞ്ഞു ടീച്ചറന്നെ പറിം ഇവടെ കൊണ്ടന്ന് ചേർത്ത പിന്നെ ഇങ്ങളെ കുട്ടിയളെ എൽ കെ ജി ചേർക്കണ്ട പിന്നെനേരെ പോയി യു കെ ജി ചേർന്നാതി കാരണം നല്ലോം പട്പ്പിച്ചും നല്ലോം മനസ്സിലാവും ചെയ്യും. യു കെ ജിക്ക് വേടാക്കി കൊടുത്താ മതി അപ്പ പിന്നെ പറയിക്കും കുട്ടി എങ്ങനെഓ കുട്ടിയളോടൊരു ദേഷ്യണയ്റ്റക്ക് ഒച്ചട്ട്ക്കാണ്ടാ പറയാ അറിയൊള്ളൂ കുട്ടിയെന്നും കരച്ചി പറഞ്ഞിട്ടേക്കാരം ഇപ്പ പിന്നെ ഇപ്പരണ്ടീസായി ഇപ്പെര്ക്കലൊട്ങ്ങിട്ടൊള്ളൂന്ന്ണ് എന്നും ബ്ളിച്ച് പെരേക്കൊരലാ പയിനൊന്നരക്കാവുമ്പോത്തിനും കുട്ടിയളോട് നല്ലതീല് പെരുമാറുമ്പളെന്നെ കുട്ടിയളൊന്ന് ഈയ് അംഗനവാടില്ള്ളോ ഓലൊക്കെ ശെരിക്ക് നല്ല നല്ല ആൾക്കരന്നെ പറ്റൊള്ളൂ ചെറിയ കുട്ടിയളല്ലേ അങ്കനവാടി കൊണ്ടാക്കാ?
അത്ര ആയിട്ടുല്ലാത്ത കുഞ്ഞു മക്കളല്ലേ? കുഞാപ്പിമക്കളാണ് പക്ഷെ എന്നാലും അതാണേ അയ് ഒരുപാട് ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാല് എല്ലാ കുട്ടികളും കരയുയ് അതവിടെന്നൊരു
കരി നല്ല ക്ഷമവേണം അല്ലാതെ ആ ജോലിക്കൊന്നും നിക്കാൻ പ റ്റൂല നമ്മക്ക് നമ്മളെ വീട്ടില് നോക്കാൻ നമുക്ക് പറ്റുല പിന്നെ അത്രയും
അതാണെ ആഹ് ഓലെ സമ്മയ്ക്കേം വേണം ഓല് കൊറെയൊക്കെ ക്ഷമി ച്ച് ഉണ്ടാവും ഓല് ഇടക്ക് ദേഷ്യം കാട്ടുണ്ടാവും ഓലെ പറഞ്ഞിട്ടും കാര്യല്ല നമ്മുക്ക് ഒരു പേര് രണ്ട് പേര് നമ്മൾ ഏറി പോയ നമ്മുക്ക് മൂന്ന് പേരെ നോക്കാൻ തന്നെ നമുക്ക് ഭയങ്കര പാടാണ് പക്ഷെ ഈ പറഞ്ഞ കു
ചെറിയ മകളെ ഒരാക്ക് ണ്ടാവോ അങ്ങനെങ്ങനെ പറഞ്ഞൊണ്ട് വാശി പിടിച്ച് കൂടെ പിന്നെ അതിന്റ ഇടെ കൂടെ ഫുഡ്‌ വാരി നിങ്ങളോ അതെല്ലാം വേണ്ട നോക്കൻ
അതന്നെയാണ് ഓൾക്ക് എല്ലാരും വേണ്ടേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടും ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല ആയി ആഹ് അതവിടുത്തെ ആഹ് അയലോക്കത്തെത്താണ് ഉം എന്നാ ശരി